ഹലോ കേൾക്കുന്നില്ലേ
അ
കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട്ത് ന കേൾക്കില്ലേ
ആഹ ചെറുതായിട്ടൊ ഒരു സൗണ്ട് കുറവുണ്ട് കേട്ടോ
ഉം
എന്താ ചെയ്യുന്നേ എന്താ പണി
ശരി ഞങ്ങുണ്ടായി അപ്പം ഞങ്ങള് ഉറങ്ങ കനപ്പ ഇത് തരകീലേന്നു മോളെ അപ്പോ ഒറക്കിട്ടാ ഉെ നക്ക് ആറു മാസം കംപ്ലീറ്റ് ആയിട്ടുള്ളു
ഓ ശെരി ആ പിന്നെ ഉറക്ക ഇനിപ്പ ഉറക്ക ഇനിയിപ്പ രാത്രി ആയിരിക്കല്ലേ
ആ അത് അടത്ത പിന്ന ഓത്തങ്ങിട്ട് ഉറക്ക ഉറക്കല്ലാം ഉണ്ട് ഇങ്ങനെ
ആ ആഹ ശരി പിന്നെ വേറെ എത്ര ആളള്ളേ
ര രണ്ട് മക്കള ഒരു മോനും ചെറിയ മോളും
ആ ആഹ മോ മോ ആഹ മോനെന്താ പഠിക്കയാണോ
ആ എൽ ക്കെജിയിലാണ്
ഏ പോയിണ്ടാവും അല്ലേ
ആ് മോനെ പോഴട്ട
ആഹ്‌ വരാനൊക്കെ ആയല്ലേ മൂന്നരക്ക് കഴിയൂല്ലേ ക്ലാസ്
ആഹ് മൂന്നരക്ക് കഴിയും
അ ആ അപ്പൊ വണ്ടീൽ വരു വണ്ടി ഇണ്ടോ
ആഹ്‌ വണ്ടീല് വരും
അ ആ എപ്പ തൊടങ്ങ പത്തരക്കോ
ഉം ആ പത്തരക്കാ വണ്ടി പത്ത് മണിക്കാഎത്തല്
അ അ ആ
ഇങ്ങക്ക് ഇങ്ങക്ക് എത്ര മക്കളാ
ഇന്ക്ക് രണ്ടാളാണ് ഇന്ക്ക് ഒരു മോനും ഒരു മോളും മോള് ഒന്നാം ക്ലാസ്സില് പഠിക്ക്ന്ന് ചെറിയ ആള് വല്ലേന്ത് പിന്നെ അഞ്ചാ ക്ലാസ്സിൽ പഠി രങ്ങാരു രണ്ടാളും ഒരു സ്കൂളന്നെ രണ്ടാളും പോയിട്ട്ണ്ട് ഇനി ബ ഒ അഞ്ച്മണി ഒക്കേ ആവും ഇങ്ങോട്ട് എത്താന്
രണ്ടാളുല്ലേ
ആഹ് ആഹ് പിന്നെ
കൂൾ വിടാൻ
നാലേ ആ നാലരക്ക് ക്ലാസ് കഴിയും പക്ഷെ ഇങ്ങോട്ട എത്തണങ്കി അഞ്ച് മണിയാവും വണ്ടി പിന്നെ മൂന്നാമത്തെ ട്രി പ്പാണ് ഓട്ടോ ആയതൊണ്ട യ് അപ്പൊ പിന്നെ മൂന്നാമത്തെ ട്രിപ്പാവുമ്പോ കൊറച്ച് നേരം വെയ്കും അങ്ങോട്ടും അതുപോലെ തന്ന നേരം വൈകിയാണ്ടാൺ പോവ അപ്പ ഇങ്ങോട്ടും അതുപോലെ നേരം വൈകി ഇങ്ങോട്ടെത്തൊള്ളു
ഡിപ്പ് എത്ര ട്രിപ്പ് ടൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടല്ലേ
ആഹ് മൂന്ന് ട്രി മൂന്നാമത്തെ ട്രിപ്പാണ് അപ്പോ ഞങ്ങൾ മൂനാമത്തെ ട്രിപ്പ്ക്ക് ആക്കിയതാ കാരണം മദ്ദ്രസ ഇട്ട് വരുബോ ആ കുട്ട്യെൾ ഇങ്ങോട്ട എത്തുമ്പോ ബസ്റ്റ് ട്രിപ്പ് ഒന്ന് ആമ്പോ മ മക്കൾ ഇങ്ങോട്ട് എത്തൂല അപ്പൊ ഓൽക്ക് ബയ തിരേ ടൈമും കിട്ടൂല വീട്ടിലൊന്ന്നി
ചായ കുടിക്കാന അപ്പം മൂന്നാമത്തെ ട്രി ആാവ്പ അങ്ങോട്ട് പോപോ നമുക്ക് ഒരു സമാധാനം ആൺകുറേ ടൈം കഴിഞ്ഞട്ട് ഒര് പത്തേകാല് ഒക്കെആയിട്ട്
കുട്ടികൾ നല്ലോണം ചായ ഭക്ഷനക്കൊ ബ്രേക്ക്ഫാസ്റ്റാക്കെ കഴിച്ചിട്ട് പോവല് ഇണ്ടാ
ആഹ് ഓല് മദ്രസ വിട്ട് ഒമ്പതര ആവുമ്പോതിന് ഇങ്ങോട്ട് എത്തിയാല് കൊ ഒര് അരമണി ക്കു എന്തായാലും ണ്ടാവും നല്ല നന്നായിട്ട്ണ്ടാവും അപ്പൊ പിന്നോല്ക് നല്ല രീതിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവ
അപ്പ ഞങ്ങൾ മുന്നാട്രിപ്പ്ക്ക് ആക്കിത ഒന്നാം ക്ലാസാക്കേആവുമ്പേ
മക്കളല്ലേ
ആഹ് ചെറിയ മക്കളാവുമ്പം പിന്നെ ഒര്
മറ്റേ വേറൊരു വണ്ടിയേര്ന്നു ഇവടെ അപ്പൊ പ്പൊ ആ വണ്ടിയാണെങ്കിലോ പെട്ടെന്ന് പോകും അപ്പൊ ഞങ്ങള് വേറെ വണ്ടി ഏൽപ്പിച്ചതാ ആഹ് മക്കൾ അവിടെ എത്തിയില്ലെങ്കിൽ ഒരു കൊറച്ച് ടൈമും കൂടി വെയ്റ്റ് ഇയ്യൂല അപ്പ അവിടെ ആ വണ്ടി എ എത്തും പോല അവടെ വാണം അല്ലെങ്കിൽ അത് പോകും അപ്പൊ പിന്നെ ഞങ്ങള് ആ വണ്ടി ഒഴിവാകീങ്ങാണ്ട്
അവിടൊക്കേ ആയോണ്ടാണ് സമാധാനം കാരണം നീച്ച് ചായൊക്കെ കുടിച്ചിട്ട് ടൈം ആവ എന്തെങ്കിലും വയറ്റ്ല്ആവണങ്കിൽ ഇത്ര ടൈം ആയോണ്ട് സമാധാനാണ്
ആഹ് അതെ അപ്പൊ പിന്നെ മദ്രസ ഇണ്ടാവുലല്ലോ ല്ലേ ചേർത്തി ണ്ടാവില്ലല്ലോ
ഇല്ല
ആഹ് മദ്രസും കൂടെ ആവുബയാണേ ഓല് അവിട്ന്ന് ഇങ്ങട്ട് നടന്നൊക്കെ ഇങ്ങോട്ട് എത്തുമ്പോയേക്കും ഒരു വിത ആകും
വൈകുന്നേരം വരുമ്പന്താ സ്നാക് എന്തകിലും കഴിക്കോ അങ്ങനെ എന്തെങ്കിലും
എങ്ങനെ
വൈകുന്നേരം സ്കൂൾ വിട്ടാരുമ്പൊരു സ്നാക്സ്
ആഹ് വൈകുന്നേരം ചെറിയ മോക്ക് എന്തെങ്കിലും ബേക്കറിയോ എന്തെങ്കിലും ഉണ്ടാക്കിയാണ്ട് എന്തെങ്കിലുമൊക്കെ വേണം മോന് പിന്നെ ചോറ് കഴിക്കും ആ മോന് പിന്നെ ചോറ് കഴിക്കും ഓന് കുറച്ചക്കായിട്ട് ചോറ് കഴിക്കും
ഞാനീ പറഞ്ഞ പോലെ മോന്ക്ക് ചെറുപ്പത്തിലെ ഞാൻ ബേക്കറിയോ സ്നാക്സോ അങ്ങനൊന്നും കൊടുക്കലില്ല എപ്പോളെങ്കിലൊക്കെ ഇങ്ങനെ പൂതിയാവുമ്പോ കൊടുക്കാന്നല്ലാതെ ഇപ്പൊ വന്നാൽ തന്നെ ഇപ്പം ആളെ മേലെ കേറി ഫ്രഷ ആയി കഴിഞ്ഞ ഒക്കെ കഴിഞ്ഞ മേലെ കുറച്ചൊരു ഇരിക്കും നാലരേ അഞ്ച മണിക്ക ആകുമ്പോഴ കുറച്ച ചോറ് കഴിപ്പിക്കലേ ഞാൻ ആ ഒരു വിശപ്പിന്
ആഹ് ഓ അത് ശെരി അല്ലാതെ ചോയ്ക്കൊന്നുല്ല
ഇല്ലയാ ചോറണ്ട്ട്ട് ഞാൻ അങ്ങനെ ഒന്ന് ശീല എൽ കെ ജിനെ ഞാൻ അങ്ങനെയാണ് അങ്ങനെ ശീലാക്കിയ എന്താന്നാവോ അങ്ങനെവാടി തൻ സയത്ത് ഞാന് എല്ലാ കഴിഞ്ഞപ്പോ പഴംവാടികൊടുക്കലണ്ടയിന്
ആഹ് അങ്ങൻ അത് ആഹ് പഴം ഞാനും പയം ചെലേപ്പം ബ്രെഡൊക്കെ അങ്ങനെ കൊടുക്കും ബ്രെഡ് പൊരിച്ചിട്ടൊക്കെ അങ്ങനെ കൊടുക്കുകുണ്ടായിന് നമ്മുക്ക് പിന്നെ ചിലത് നമ്മുക്ക് തോന്നും വേണം അതൊന്നും ഉണ്ടാക്കി കൊടുക്കാാന്
ആഹ് ഞാൻ അതി കൊടുക്കാനെങ്കിലും പഴ വാട്ടീത് അല്ലെങ്കി മുട്ട അങ്ങനെ അക്കെ വേറെ ബേക്കറി ഒന്നും അതേ ചെപ്പത്തിലേ കൊടു പിന്നെല്ല്യ അതൊണ്ടൊരു ഭാഗ്യാണ് ചോയിക്കും ചോറണ്ടോന്ന് വെശ് ക്ക്ണ്ടെങ്കില് എല്ലാം കഴിഞ്ഞ് മേലെ കൈകിവന്നാല് ചോറ്ണ്ടോ ജ്ന്താണ്
ആഹ ആ ആ മ്മടെ മോളോട് ചോറ് വേണോന്ന് ചോദിക്കേ വേണ്ട മൈരിപിനെന്നെ ഞാന് അങ്ങനെതാക്കി കൊടുക്കല ഓക്ക ഇതേ പോലെ എന്തെലും ബിസ്ക്കറ്റ് അല്ലെ അങ്ങനത്തെ കേക്ക് അങ്ങനത്തെ ഇതലെ ഫ്രൂട്ട്സ് ഫ്രൂട്സ് പിന്നെ നല്ലോ കഴിക്കൂട്ടോ ഫ്രൂട്ട്സ് നസം അങ്ങെ കൊണ്ട വന്നാണ്ട് അങ്ങനെ കഴിക്കും ന്നാലും ബേക്കറി എന്തെങ്കിലും ഒന്ന് വേനോക്ക് ഏതൊരും ഒരു ഐറ്റംസ്
ച ഞാാന് ബേക്കറി ഇങ്ങനെ കൊടുക്കാത്തത്ണ്ട് എന്നാലും ഉണ്ടാവുമ്പൊ അങ്ങനെ കഴിക്കട്ടണം എന്നാലും വലിയ ഇണ്ട്രാ ഇല്ലൾക്ക് അങ്ങനെ ശീലമായിട്ല്ല
മോനോ അങ്ങനെയാണ് മോനും അങ്ങനെ ബേക്കറി ഐറ്റംസ് ഒന്നും അങ്ങനെ എടുത്ത് കഴിക്കണല്ല മോളാണ് അങ്ങനെ ഓൻക്ക ഇതേപലെ ചോറോങ്ങനെ എന്തെലൊ ക്കെ കിട്ടിയ മതി
പൈസോടുകുട്ട ന്തയാലും അങ്ങനെ അങ്ങനെ ഇല്ല്യ പക്ഷെ ഇല്ലെങ്കിലും ച്ചാ ഇതുണ്ടോ ആ
കൊണ്ടരാതെന്നാല് പോല്കഴിക്കൂല പോല്ക്ക് അത്ര ശ്രദ്ധിണ്ടാവൂല്ല അയ്മ്മക്ക് ഇതിങ്ങനെ പറയുമ്പോ ഇങ്ങനെ കൊണ്ടോയി കൊടുത്തിട്ടാണേ അങ്ങനെ മുട്ടായോ ബേക്കറി ആയിട്ട് ങ്ങനെ
എടീ
ആ അതെന്നെ എനിക്കും പിന്നെ ങ്ങനെ തോ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോങ്ങനെ ചോറൊക്കെ കഴിക്കൂല പിന്നെപ്പ ബേക്കറില്ലാ ഞ്ഞാ പിന്നെപ്പയി ഓൽക്കെന്തേ വാണ്ടെ ജാരച്ചിട്ട്ഞാൻ അങ്ങെനെ പറയും ചെയും അസിനോട് എന്തേ കൊണ്ടരിട്ടോന്ന് പറ ചെയ്യും അപ അങ്ങനെ ന്നിട്ട് മോളകുട്ടി എന്നിട്ടേ തൊട്ടിലേലാ
അല്ല അല്ല സ്വട്ടിയ ബെഡില് എന്താ പറയാ പില്ലൊക്കെ വെച്ചിട്ട്ക്കെടത്തീണ് ആ കെട്ത്തിണ്
ആ അപ്പൊ നിങ്ങള് പിന്നെ വീട്ടിൽ ഇവിടൊയിരുന്നോ ഡെലിവറിക്ക്
ആഹ് ഞാൻന്റെ വീട്ടിലാണ് ഓടെ ചേർത്തിയആഹഞാന്റെ വീട്ടിലാണ് നാട്ടിലില്ല പൊറത്താണ്
ഓ ഗൾഫ് അപ്പൊ മോനെ ഇവിടെ കുട്ടിനെവിടെ ആക്കിയതാണോ വല്യളെ
ആ അതെ ടൈമ എനിക്ക് എച്ച് ബി കുറവാ അങ്ങനെക്കെ ഇശുവായിട്ട് ഇനി അന്റെ വീട്ടിലാനിന്റെവീട്ടില്അപ്പൊ പിന്നെ എൽ കെ ജി വിടെ ചേർത്ത്യ പങ്ങനെ എയ്തിക്കൂടെ ന്യോന്ക്ക്
ഓ അപ്പൊ അവിടെ വീട്ടിന്ന് സ്വന്തായിട്ട് വീടാണോ
സ്വന്തായിട്ടല്ല അവിടെ ഏ എളച്ചന്മാരും എളച്ചി എല്ലാരും കൂടി ഉള്ളത
ഏ കൂട്ടുകുടുംബാ അപ്പൊ നിങ്ങളവിടെ പോണംന്ന് നിർബന്ധം ഒന്നും ഉണ്ടാവൂലല്ലേ
അപ്പോ ചെറുതിങ്ങനെ ക്ണ്ട് ഇമ്മ കൊർച്ചങ്ങനെ കണ്ട് ഞാൻ നമ്മെ കുറച്ച് സൗകര്യം ചെറിയ മക്കളും കാര്യങ്ങളും ഏ സുഖല്യ അങ്ങനെക്കെ ആയിട്ട് പിന്നെ അവിടെ മാത്ര സൗകര്യം ട്ടികാര്യങ്ങള് എല്ലാം കൊണ്ടും ഇപ്പങ്ങനെ
ആ ആ എല്ലാരും കൂടെ ആകുമ്പോ യെ ആരും അപ് അപ്പൊ വീടെടുത്ത് പോയിട്ടില്ലേ അല്ലെ ഇങ്ങള് പോണ്ടി വര്യോ ഫസ്റ്റ് ആ ആഹാ അപ്പോ വീ
വാർപ്പ് കഴിഞ്ഞിണ് വാർപ്പ് കഴിഞ്ഞ് ഇടുത്താ
ഓ കഴിഞ്ഞ്ണോ അവിടെ അടുത്തന്നെ
ആഹ അവിടെ എടുത്തന്നെ
ഉം ആവൂ ഇഞ്ഞ്തൊന്ന് ഏല്ലം കഴിയണല്ലല്ലെ അസറപ്പ് പോയിട്ട് എത്രായി
ല്ല ഇപ്പൊ പോയിട്ടുള്ളു ആള് ആദ്യയിട്ടാണ് പോണന്നെ
ഓ അഹ്ശരി ഇവിടെ നാട്ടിലേനിയോ
നാട്ടില്ല ഹൈദറാബാദല്ലേനു അവിടെ വർക്ക് ചെയ്തെ പിന്നെ കഴിഞ്ഞിട്ട്പ്പ ഒരു വർഷിയി ലേനു
ഓ
ചോ
ആഹ അപ്പോ കുട്ടീനെ ഇനി ഇവിടെ ചേർത്തൊണ്ട് ഇങ്ങക്ക് അധികം അങ്ങനെ പോവാനും കയൂലല്ലോ അല്ലേ ഇനി
ഞാന് അല്ലാ എന്താ പറയാ വെക്കേഷന് പോകും പോണം അങ്ങനൊക്കെ മ് രണ്ടണത്തിനെ
രണ്ടാളും ഉണ്ടോ ഓലുണ്ടാവും അപ്പൊ അവിടലെ
പിന്നെ അ ഒരാള് ഇങ്ങക്ക് ഒന്നര വയസ്സായിട്ട് അവിടെപ്പണ്ട് അൾച്ച നോട്ടിലണ്ട് മറ്റാള് അ അവിടെ അല്ലെയ്നില് ആടെ ആള് രണ്ട് സമൂ തന്നെയഞാൻ വരും അതിന്റെ വയ. നച്ചിപസിേച്ച് അറുപത് കഴിഞ്ഞ് അതിന്റെ വീട്ടിലാണ്..
ഓ ശരി എല്ലാരും കൂട്ട് കുടുംബമാ ഇമ്മ നക്കൊക്കെ പ്രായം പ്രായം ഉണ്ടോ
ആഹ് ആഹാ ചെറിയ അനിയന ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു തേടിയറാണ് ഇനിം ഉണ്ട് രണ്ടാൾക്കാർ
ഓഹ് അപ്പൊ എത്ര ആളേന് അഞ്ചാ ആറ്
അഞ്ച് ആണും അഞ്ച് ആണും ഒരു പെണ്ണും ആഹ് താത്ത മൂത്തതാ
ബാഗ്യൊക്കെ താഴെയള്ളല്ലേ
ആഹ്
ആഹ് ആഹ ആഹ് അ ശെരി താത്താക്ക് പിന്നെ വന്ന് നിക്കാൻ അങ്ങനെ വെരലും ഉണ്ടാവില്ല അല്ലെ..
ആ ഇത് അടുത്ത് തന്നെയാണ് ചല്ലം അതായത് ഒരു പതിനഞ്ച്മിനിറ്റ് ഇ അടക്കിടക്ക എന്തെങ്കില ഇങ്ങനെ മദസ്സ് കഴിഞ്ഞ് വെള്ളിയാഴ്ച അല്ല വ്യഴ്ചക്ക വര അങ്ങനൊക്കെ വരെല്ല കണ്ട് എന്നാലും വല്ലാണങ്കക്ക കയില്ല സ്കൂൾ ഡ്രസ്സ് കണ്ടാവ
ആ അതന്നെ നിങ്ങളെ വീട് എങ്ങനെ പിന്നെ രണ്ട് റൂമിലോ വല്യ വീടാ
ഓറിലോ അല്ല അവിടെ ഹസ്ബന്റെ വീട്ടിലോ
ആ അവിടെ നിങ്ങക്ക് പുതിയതായിട്ട് എടുത
വീട് ആ സാധാണ എനക്ക് അങ്ങനെത്തെ വല്യ അങ്ങനത്തെരു ഉദലല്ല സാധാ അത്യാവശ്യം എല്ലാ സൗകര്യവും ഉള്ള ഒരു വീട് പക്ഷെ മോൾക്കോരു റൂം എടുക്കണം എന്നുണ്ട് കാരണം.. അതിലിപ്പോ രണ്ട് റൂമ പെട്ടെന്ന് ജസ്റ്റ് ആളോളെക്കെ വന്നാല ണ്ട് എന്നാലും എന്താ പറയാ ഒരു റൂം എടുത്ത് അങ്ങനെ ഉ ചീമക്ക ഇത് വർത്തിട്ടില്ല കൂടിക്കൂട അപ്പൊ അങ്ങനെ വർക്കാന്നുള്ളരു മൈൻഡിലാണ് നിങ്ങള എങ്ങനെ സ്വന്തം വീടാണ്
ആഹ് ഞാ സ്വന്തം ഞിപ്പോ രണ്ട വർഷ ആയിട്ടേ ഉള്ളു
പുതിയ വീട്ടിൽ നിങ്ങളിങ്ങനെ എല്ലാരും
ആഹ് ഞങ്ങൾ തറവാട്ടിൽ ഇളച്ചിയുണ്ട് ഇളച്ചനെ അങ്ങനെ ഓക്കു രണ്ട് മക്കളും ഉണ്ട്. അങ്ങനെ ഒന്നിച്ച് നിന്നാാണ് ഇപ്പോ രണ്ടു വർഷമായിട്ടേ ഉള്ളൂ പോന്നിട്ട് നിനക്ക് അങ്ങനെയന്ന ചെറിയ വീടാണ് കേട്ടോ രണ്ട് റൂമും ഇതൊ അങ്ങനത്തെ ആഹ് അങ്ങനെ രണ്ട് റൂമിലള്ള ഒരു വീടാ അതിനന്നെ എല്ലാ പണിയും കഴിയുമ്പോയിത്തന്നെ ഒരു വകവും
മടല്ല ആഹ് അഹ് പുതിയ വീര്ടുത്തണ്ട എല്ല കാര്യങ്ങളും ഇ വീട്തല്ല അവിടെ ചോദിക്കണേല്ലേ എന്താണ ഇപ് ഏഴ മണിയ ഫുൾ കംപ്ലീറ്റ് ചെയാ
ആഹ് പിന്ന അടിപ്പണിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ അടൊന്നും ഇടാതെ കയറണംന്ന് തന്നെ വിചാരിച്ചിനി പിന്ന അപ്പം അങ്ങനെ കയറാൻ നിന്നപ്പോണ് പിന്നെ മൂത്തച്ഛൻ കുറച്ച് പൈസ തന്നാണ്ട് അങ്ങനെ അടിപ്പണി കഴിഞ്ഞാട് കയറിയ അതുകൊണ്ട് ഒരു വൃത്തിയിട്ട കേട്ട മറ്റേത് നമ്മൾ പിന്നെയ ആഹ് പക്ഷെ ഞാനൊന്ന് വിചാരിച്ചിട്ട അതേല്ലന അങ്ങനെകയറണമന്ന് വിചാരി കാരണം ഒ ഐഡിയ ഇല്ലേനി നമ്മൾ നാട്ടിൽ നിന്നാട് ഇങ്ങനെ എടുക്കുമ്പോേ പെയിന്റിങ്ങ ആണ് അപ്പൊ നാട്ടിൽ നിന്ന് എടുക്കുമ്പോ ഒരു പരിധി ഉണ്ടല്ലോ
ഉ ഉ
അപ്പൊ അങ്ങനെ ഏതായാലും.
ഉം
കേൾക്കുന്നില്ലേ എന്നാൽ ഓക്കട്ടോ